ആ എന്നിട്ട് എന്ത് കേക്കണില്ലേ
ആഹ കേക്കണ്ടറാ ഇപ്പഴേ ഈ വാട്സ് ആപ്പ് ലക്കെ ഇങ്ങനെ ഗ്രൂപ്പുകളൊക്കെ തന്നെ പോണില്ലേ ആഹ ഞാനിപ്പോ ഇങ്ങനെ കൊറെ ക്ലാസ്ട്ക്കണ്ട് പറഞ്ഞില്ലേ അപ്പൊ ക്ലാസ് എടുക്കണ ഗ്രൂപ്പുകളൊക്കെ തന്നെ പോവാണേ
അതെന്താ
എന്താണ ആവേ ഞാനിപ്പോ നോക്കിയപ്പോ എന്റെ ഒരു ഗ്രൂപ്പ് തന്നെ പോയടക്ക
എന്തേരം ഡിലീറ്റ് ആക്കിയോ
ഡിലീറ്റ് ആക്കിട്ടൊന്നല്ല തന്നെ ആക്കിടക്കിട്ട് നമ്മള ഇത്ര ദിവസം ലോങ്ങർ ആങ്ങനെ
തന്നെ പ്പാ അ ഗ്രൂപ്പ്‌ പ്പില് കേറാത്തൊണ്ട്പ്പൊ അങ്ങനെ ഒറ്റയടിക്ക് അങ്ങനെ പോണുന്നുണ്ടോ
ആഹ് അവ എന്താണാവോ ഇനിയിപ്പോ കൊറേ ആയിട്ട് ആ ഗ്രൂപ്പ് ഇള്ളത് കാരണം ന്താണാവോ അല്ല നമ്മള് മാറ്റി മറ്റതു നമ്മുടെ നമ്പറന്നും ഇങ്ങനെ യൂസ് ചെയ്യേണ്ട സമയത്തൊക്കെല്ലേ നമ്മളയിന്ന് ലെഫ്റ്റ് ആവ
ാണ് എന്തിന്റെ പാസ്സ്‌വേർഡ്‌
ഞാന് ഓൺലൈൻ ആയ്ട്ട് ഇങ്ങനെ ട്യൂഷൻ എടുക്കണ്ടേ ബേസ് ക്ലാസുകളും അങ്ങനെ അപ്പൊ അതിന്റെ ആ അതേപോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട് ആണേ
ആ
ആഹ് അപ്പ അവിടെ വർക്ക് ചെയ്യണണ്ട് എന്താണ് അവ പോയത് ഇനിയിപ്പോ അവരോട് ചോദിച്ചോക്കിക്കണം
ആ
കൊർച്ചു പേരെങ്ങനെ പോയിന്ന് ഇങ്ങനെ പറഞ്ഞ് കേട്ടിുണ്ടായിട്ടോ ഞാന് കൊറേ ലോങ്ങറ അവ കൊറേ ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം പോയിന്ന പറഞ്ഞു ഞാൻ പ്പന്ന് ഓണ ആാക്കിയപ്പ ഇന്റെ പോയാണും എന്താണാവോ സമാധാനല്ലണ്ടേ ഞാനാ ച ആ കുട്ടിക്ക് ഇപ്പ എക്സാം ആയേ.
ആഹ ക്ലാസ്സ് ഉണ്ടാവുംല്ലേ
കുട്ടിയുടെ എക്സാമിന്റെ കൊറെേ നോട്സും കാര്യങ്ങളും അതില അയച്ചന്നിണ്ടായിരുന്നു അതൊക്കെ പോയേ
എത്ര ക്ലാസ്സിലെ കുട്ടികൾക്കൊക്കെ എടുക്കണത്
അത് ബേസ് ക്ലാസ് നമ്മൾ അങ്ങനെ ക്ലാസ് ഒന്നുല്ല അപ്പൊ ബേസ് അറിയാത്ത എല്ലാ കുട്ടികൾക്കും വെക്കേഷൻ ക്ലാസ്സ്‌ ലാ കൊടുക്കാറ് ഇത് പ്പൊ മൂന്നാം ക്ലാസ്സ്ത്തൊരു സി ബി എസ് ഇ കുട്ടി കുട്ടിണ്ട്. അത് ഗൾഫില പഠിക്കണതേ ആ കുട്ടിയുടെ അമ്മ നേഴ്സ്
ആഹ അപ്പൊ കുട്ടിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ കഴിഞ്ഞുണ്ടാവൂല്ല
ആഹ് അപ്പൊ അത്കാരണം ട്യൂഷൻ വെച്ചറക്കണ അപ്പൊ ഞാനെന്നെ എല്ലാം പറഞ്ഞ് കൊടുക്കണം നോട്ട് വരെ അപ്പൊ അവരാണ് മറ്റേ ഞാനാണ് ചെയ്യാ അതായത് നോട്ടൊന്നും കപ്ലീറ്റ് ആയില്ല ചെെ എനക്ക് ആയച്ചിട് അത് കമ്പ്ലീറ്റ് ആക്കി കൊടുക്കണം അങ്ങനെയൊക്കെ തീരെ ശ്രദ്ധിക്കാ സമില്ല തീരല്ല പിന്നെ അ നേഴ്സ ആക കാരണം തന്നെ അങ്ങനെയുള്ള ഒരു ഇതൊക്കെ ഉണ്ടാവ
ജോലി വരുമ്പോ പിന്നെ ഒരു ബുദ്ധിമുട്ടന്നല്ലർക്കും അത്
സർവെന്റ ഒക്കെ ഇണ്ട് ന്നാ പോലും അവള ഇങ്ങനെ മിട്ടേ ഇങ്ങനെ വന്ന് കിടക്കും എന്നോട് പറയും ശ്രീഷാ നോക്ക് ട്ടോ അങ്ങനെയൊക്കെ
വുന്നായിക്കേ
മൂവായിരം രൂപ ഒരു മാസം
ഒരു മാസത്തിന അവ അന സി എം സി എംന്റെതിലൊക്കെ അങ്ങനനെ സി എം ന ഞ ഇവിടെണ്ടായിുന്നില്ല നാിലുണ്ടായിരരുന്നു ഞങ്ങളും പുറത്തരരുന്നു
ആഹ്
അപ്പ ഞാനും അവിടു അതേപോലെ മാസിന്റെ ബേസും അതേപോലെ ഇംഗ്ലീഷിന്റെ ബേസ കൊട്ടന അപ്പ അത് അഞ്ഞൂറ് രൂപള്ളു
ആ അത് മറ്റേ ബാച്ച് ക്ലാസ് ആാവും ബാച്ച് ക്ലാസ്സിന് അഞ്ഞൂറള്ളൂ ഇന്ത്യൻ ജലിവിഷന് മൂവായിരംണ ആഹ അതെ പിന്നെ സ്കൂൾ ട്യൂഷന ഒന്നും നിർത്തില്ലയ
പിന്നെ എടുത്തിട്ടില്ല അതങ്ങെ അവിടെ ആയ സമയത്ത് ഇതേപോലെ ക്ലാസ്സിലൊന്നും പോയിട്ടല്ലോ അപ്പൊ ആ് ഞങ്ങള് അപ്പൊ അങ്ങനെ എടു ആഹ ബൈസായിട്ട് വർ വക്കേഷ ആഹ ബൈസക്കള തറ്റ തന്നെയാണ് പക്ഷെ എന്നാലും വെറുതെ ഇരിക്കണുന്നത്
ആഹ
നമ്മതാക്കണതിലാണ് നല്ലേന്ന് എന്തെങ്കിലും ഒന്ന് പഠിക്കണ എന്ന് വിചാരിച്ചട്ട് അങ്ങന ചർ ചെയ്തായിരുന്നു
അതെ
പ്പ ഇനിപ്പോ ഇത് നിസ്കാരത്തിന്റെ പോസ് ഉണ്ടല്ലോ അതില് വരുന്നുണ്ടല്ലോ അത് ചേർ അപ്പൊ ഞാൻ പൈസൊക്കെ അടച്ചിട്ടിക്കുന്നതല്ലേ അപ്പൊനോല് ക്ലാസ് പിന്നെ അസൈൻ ചെയ്തിട്ടില്ല അപ്പ പിന്നെ ഞാൻ പറഞ്ഞ പി ആട്ട് ഹസ്ബൻഡ് വരും അവള് വന്ന കഴിഞ്ഞാൽ പിന്നെ ഫുള് ബിസി ആ ഇക്കരമുള സ്കൂൾ തന്നെ നോക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് അപ്പൊ ഒരു പിന്നെ അങ്ങനെ പറഞ്ഞ പറഞ്ഞിക്കണ് അപ്പൊഞ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊത് ഫണ്ട് റീഫണ്ട് തരാന്ന് പറഞ്ഞേു
ആഹ അല്ല നമുക്ക് റീഫണ്ട് അല്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക് എപ്പഴാ പറ്റ വത്യാസെങ്കിൽ ആ ൈമില് ആ ഫീ വെച്ചട്ട തന്നെ നമക്ക് വേമങ്ക പിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ആ അങ്ങനെ പഠിക്കാം റീഫണ്ട് ആകുമ്പോ എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യ ാരണം അവര് മാനേജഴ്ിന അയച്ചടുട്ട് പിെ മാനേഴസ് ജി എംിനെയച്ച കൊടു
വേറെ ഇനി അല്ല ഇനിോൾ റീഫണ്ട് വണ്ട അവള പറ ഇോൾക്ക് അഡ്മിഷൻ വരുന്ന സമയത്ത്
ആഹ അങ്ങനെ മാറ്റിയാലും മതി
ആെ ക്യാ് തരാ അങ്ങനെ ഇതാക്കിയതാ ക്യാഷിന്റെ ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ല പക്ഷെ ഇപ്പൊ ക്ലാസ് എടു തന്ന കഴിഞ്ഞാല് ഭയങ്കര ബുദ്ധിമുട്ടാക്കക്കാരോ
ആ ശരി അങ്ങനെ
ന്തോ നമ്മള ഒറ്റ ഫ്രീ ആണ് നമുക്ക്ീട്ട തന്നെ കേക്കാറ നമുക്ക് അങ്ങനെ മക്കെ പഠിപ്പിച്ചുടുക്ക സ്കൂളത്തിന്റെ കൊ പഠപ്പിച്ചച്ച് കൊടുക്കാം പ്പ ഞങ്ങീട്ടുള്ളിൽ പോ നക്ക കാരണേ കറക്ായിട്ട ഒന്നും ഇങ്ങോട്ട് ആവണല്ല പിന്നെ കൊറച്ച ഇവിടക്കാറും കൊറച്ച അവിടക്കാരൊംങ്ങട്ട ഒ പോയിണ്ടക്കാര പിന്നെ അ വർഷത്തിന് ഒരു സംമ്പത്തിന് വിസ പുതുക്കേണ്ടി വരും
ആയി ശരി
കളത് ഏകദേശം ജനുവരി മാസത്തിലാണ് അപ്പൊ ജനുവരി പോകുമ്പോൾ പിന്നെ ഫെബ്രുവരി മാർച്ച് അല്ലേ
ആഹ വന്ന കഴിഞ്ഞാല് ട്രിപ്പ ഒക്കെ പോവാറുണ്ടോ
വന്ന കഴിഞ്ഞ പിന്നെ ഫുള്ള് കറക്ക ആയിരിക്കും ഉ ആ കാറുണ്ട്
അല്ല സ്കൂട്ടി ആ അല്ലെ ഹസ്ബൻഡ് അവിടെൊക്കെ ആവുമ്പോ കാറൊക്കെ എണ്ട ഓിച്ചച്ച് പഠിക്കാന നല്ലത് ഇനിയിപ്പൊ എന്തായും ലൈസൻസ് എടുക്കുമോ ഫോറും കൂടി കൂട്ട
രണ്ടപളം കുടിക്കെ കൊടുത്തിത് പക്ഷെ പോകാണ്ട് അവസരം ഇല്ലാത്ത കൊണ്ടാണ്
ആഹ ഇനിയിപ്പ എന്തായാല ഇിക്കാ വന്നിട്ടേ പോയിട്ട് എന്തായാലും എടുത്തള്ളണ്ടണ്ട് കാരണം അല്ല നാട്ട പെട്ട നിന്ന ഒരാളില്ലല്ലെങ്കെ നമുക്ക് പെട്ടെന്ന് അവരി ഇവര വിളിക്കണ്ട ആശ്യമല്ല പറയുന്ന ഒരു ഓട്ടോ ഒക്കെ വിളിക്കണൊക്കെ നല്ലത് സ്വന്തമായിട്ട് വണ്ടിൊക്കെണ്ടിച്ചങ്ങാ ചെയ്യ
ഞാൻ ചോദിക്കട്ടെ ഈ ഗ്രൗണ്ടിൽ പഠിക്കണതാണോ നല്ലത് റോട്ട് കൂടി ഓട്ടി പഠിക്കണതാണോ നല്ലത്
റോട്ടിൽ കൂടെ ഓടിക്കുമ്പോ എന്താ വച്ചിട്ടാ നമുക്ക് ് സാധാരണ നമ്മൾ റോട്ടിൽ കൂടെയ ഓടിക്ക ണ്ടത് നമ്മള് ലൈസൻസ് എടുത്താല റോട്ട് കൂടല്ലേ നല്ലപോലെ ഓടിക്കണം റോട്ട് കൂടെ ഓടിച്ച് കഴിഞായ്ഞ്ഞാല് നമു കറക് ആയിട്ട് ലൈസൻസ് അതായ ലൈസൻസ് കൂടി വേണ്ടന്നാണ് അതിന്റെ ഇത് കറക് ആയിട്ട് ഓടേണ്ടത് എട്ടിടാന്ന് പറഞ്ഞ നല്ല ടഫ് ആടെ പിന്നെ എച്ചിട എന്ന് പറഞ്ഞാലും അത്ന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല കാരണം ഈ വളവൊക്കെ തിരിക്കാൻ വേണ്ടിട്ട് അങ്ങനൊക്കെയാണ് നമ്മ എട്ട്ട്ട് പഠിക്കാന അതാണ് അവ ലൈസെൻസോട് ഉദ്ദേശിക്കുന്നത് വളവൊക്കെ തിരിക്കാൻ വേണ്ടിട്ടക്കെ അപ്പൊ എട്ടിങ്ങനെ വളഞ്ഞു വന്നാല അല്ല അങ്ങനെ ബാലൻസ് കിട്ടണ്ടൊക്കെ കൊണ്ടിട്ടാണ് ശരിക്കും ഇട്ടിടിപ്പിക്കണത് അത് ആ അതെ അപ്പൊ ഏ ഇപ്പൊ നമ്മളങ്ങനെ ഇട്ടിട്ടി് കൊറച്ചില്ലേ വല്യ ഇട്ടിട്ട് പഠിച്ചാ മതി അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും ഉം ഫസ്റ്റ്ക്കെ ആഹ ഞങ്ങ കല്ല വെച്ചുണ്ടായിർന്നത് കല്ലാവ് മ്പോ അതിന്റെ മോൾ കൂടെ കേയറില്ലല്ലോ കമ്പിയാകുമ്പോ നമ്മള് തട്ടി
ആഹ എനിക്ക് പെട്ടന് ഐറ്റ കൂട്ട് പെട്ട നമുക്ക് ടെൻഷൻ ആകുമ്പോ ഐസലേറ്റർ കൂട്ടി കൊടുക്ക അപ്പ ന്ക്ക് ഭയങ്കര ടെൻ ഷൻ
ആക്സൈഡ് കൂട്ടിയാലും അത് ഇപ്പർത്തിക്കന്നെ തിരിക്കാൻ വേണ്ടി പഠിച്ചാൽ മതി അങ്ങടെ കൂട്ടി കൊടുക്ക്പോം ടന
ആഹ പിന്നെ ഇപ്പക്ക് വെക്കാൻ വേണ്ടീട്ട് അങ്ങനെ എന്തെങ്കലും
ണ്
നിശ്ചിതത്തിലാക്കിണ്ടന്നെങ്ങനെ
ആഹ അങ്ങനെരു സംഭവംണ്ട് ഒരു എന്താ എന്തായാലും ഒരു സ്ക്രൂ ഒക്കെച്ചിട്ടുള്ള സംഭവല്ലേ ആ ഞാനത് ഫസ്റ്റ് പറഞ്ഞർന്നട്ടാ പിന്നെപ്പ മ്മക്ക് ഇങ്ങനെ ഒരു ലെവലായി ഫസ്റ്റ്ക്കെ പറയണ പോലെ അണ്ടച്ചാ നല്ലതാണ് കേട്ടോ ഇരുപതിലോ മുപ്പലോക്കെണ്ട് വെച്ചാ അപ്പൊ വല്ലാണ്ട് ഇവിടെ കൂട്ടാനും തോന്നില്ല ആഹ അത് പറഞ്ഞണം വേണെങ്കോ അങ്ങനെ പഠിക്കുമ്പോ നല്ല
ആ പഠിക്കുമ്പോ ആ ഞ്ഞ ഹസ്ബന്റ് വന്നിട്ടെ സ്കൂ തരാ പറഞ്ഞിക്കണ എടുത്തിട്ട
ആഹ വീട്ടിൽ പോവാറില്ലേ
ആ വീട്ട് പോയിരുന്നു കഴിഞ്ഞ ആഴ്ച പോയിരുന്നു
അതെ ബ്യൂട്ടി പാർലറിലൊക്കെ പോറണ്ടോ
അല്ലാണ്ടാ വേറെന്നും ചെയീല്ല ഞാന ഇവിടെ കോളെ എന്റെ ചിത്ര ഷോക്ക്സിന്നെ പിന്നെ മറ്റേ ഫ്രൂട്ട്സ്ല്ലാടന്റെ ക്ലാസ് ഉണ്ടായിരുന്നു കറക്റ്റ്.
ആത്ത ആരി ചെറുത അതേ ആ ആഹ
എടെങ്കിലും ഒന്ന് ഫ്രീ ആയിട്ട്ടക്കും ഓര പണി ന തരും
അതെ ഫോണില് കളിക്കുവോ?
ഏ
ഫോണില് കളിക്കാറുണ്ടോ
ഇല്ല അതിനോട് താല്പര്യാ ല്ല ഇപ്പൊ ടി വിൽ യൂട്യൂബ് ഉണ്ട് കണക്ഷൻ ഉണ്ട് പിന്നെ തിരന്നാൽ മതി കുറച്ചു നേരം പക്ഷെ കാണൂലച്ച ന്ത ചെയ്യാം
അതെ
സമയത്ത് മക്കൾക്ക് ഏറെ കാരം
ആഹ ആഹ ഇനി ഒറ്റക്കും കൂടി ആവുമ്പല്ലേ എല്ലാം കൂടി ചെയ്യാനും
ന്നാണെ നോമ്പ് ആണ് അപ്പൊ ഒക്കെ കൂടെ അങ്ങോട്ട് എത്തൂലാറേ
ആഹ നാളല്ലേ മുഹറം
ാണന്ന് നോുമ്പോ എടുക്കാം നമ്മള്
അതെ ആഹ മുറത്തിന് ഇഞ്ഞ വീട്ട് പോൂലയേ
ഇല്ല ഇ കഴിഞ്ഞ ആഴ്ച പോയില്ലേ ഇപ്പൊ നമ്മള് വീട് ഒരിക്കല കി് ഹൗസ് വാമി കഴിട്ട്സ്റ്റ് മുഹറ ആപ്പ ഇ പോയിറവായിട്ട്ക്കെ എന്തെങ്കിലും പറ ഞ ആദ്യല്ലെ പോയി വന്ന
ആഹ് ആഹ് പിന്നെ ഇനി ഇപ്പ ഇക്കാ വന്ന ക എല്ലാരും ഇങ്ങോടെ വരണ്ടാവൂല്ലേ ആഹ
അങ്ങോട്ട് ഇങ്ങോട്ട് പോക്കന്നല്ലേ അത്ര ആ ഒരു മുക്കാ മണിക്കൂറിന്റെ ദൂരുണ്ട്
അതെ
മോളമല സ്കൂൾ മാത്രം ഒരുമിച്ചിട്ടുള്ള സ്കൂളിലാണ് ചേർത്തത് അതുകൊണ്ട് വി ശ നായർ ഒരുമിച്ച് കിട്ടൂല്ലേ
ആഹ് ആഹ് അപ്പൊ അങ്ങനെ ഒരു ഗ്യാപ്പ് ആാവൂലോ അല്ലെ വെള്ളിയാഴ്ച കൊണ്ട് പോയാല് പിന്നെ ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ വര് ആ അതെ അപ്പൊ അങ്ങനെ പോകുമ്പ എങ്ങനെ ഓട്ടോ
ആ ഓട്ടോൽ പോവും അല്ലെങ്കിൽ ബസിന് പോകവും
അതെ
ഉം ആ ഞങ്ങള നാട്ടില് ഞങ്ങ പ പഠ ൂടി പോർവശുണ്ട്
അതെ
എവിടെ വേണമങ്ക നി അങ്ങത്തെ അപ്പൊറിയല്ലേ മക്കളെയ കൊണ്ട് ആ ഫീൽഡിൽ തന്നെ പോവാ
അതെ ആ അങ്ങനെ പഠിക്കുന്നൊക്കെ ബസ്ണ്ടച്ചങ് നല്ലതാണ് കൊറെ ദൂരൊക്കെ അ പോയിട്ട്ങ്ങ ഇണ്ടെങ്ങനെ ഞങ്ങക്ക് ഇവിടുന്നൊക്കെ അങ്ങനെയണ ങ്ങട്ട നടക്കാണ്ട് നടന്നിട്ട് വേണന്നെ ബസ് കറാന് അെ
ഉ
ഇവിടെ പിന്നെ പാടത്തിന്റെ ഒരു ഏരിയണ
ട്ടിയ മതി നിർത്തും
എന്താണ്
ബസ് വരുമ്പോ സിറ്റിലോട്ട്ന്ന്ങ്ങനെ കയ്യ ഒട്ടിയൽ മതി അപ്പോ അവിടെ നി പോകവും തിരിച്ചു വരും അങ്ങാടിക്ക് പോകവും തിരിച്ചു വരും
ഇവിടെ പണ്ടരു ബിവസണ്ടായിരുന്നുു അങ്ങനെ ഒരു ഒറ്റക്കൊമ്പ എന്ന് പറഞ്ഞിട്ട് അത് കൊറ ഓടിയള്ളൂ കാരണം ഈ ഇടുക്കേരി അവവകാരണേ അധികാര്യം അങ്ങനെ
ആ ഞ അ അങ്ങനെന്നെയായിരുന്നു ആദ്യം നോയിക്കങ്ങനെത്ര വശംല്ല പിന്നെട്ട് ആൾക്കാർ സ്ഥിരാക്കിയപ്പഴേ
സ്ഥിരമായിട്ട് ആുകൾ കയറണ്ട്െങ്ങന ബസ് ഇങ്ങനെ ട്ടോ ഇണ്ടാവ പുള്ളി ഇത ആഹ ശരിടാ